ഹലോ ആഹ് കേൾക്ക്ല്ലേ
ആഹ് കേൾക്ണ്ട്
ആഹ്
എന്തെക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെപോണ്
ആഹ്
ഇന്താ
ഫുഡ്ഡ്ക്കെ കഴിചാ
ഇല്ലല്ല്യ കയ്ച്ചീല്ല ചിക്കനാവണെള്ളൂ
സ്പെഷ്യൽ ഫുഡ്ഡ്
സ്പെഷലൊന്നുല്ല ചോറും കറി ചെമ്മീന്ണ്ട് ഫ്രൈ
ഉം
മീൻ പൊരിച്ചതും ഉപ്പേ
അഹ് അഹ്
ല്ലെ
ഓ രാത്രിയല്ലേ
ആഹ് രാത്രി എന്ത് ഫുഡ്ഡകഴിക്ക ചോറ കഴിക്ക
ചോറന്നഴിക്ക
ആഹ്
പിന്നെ വീട്ടിലാരെക്കെണ്ട്
വീട്ടില് നാല് മക്കള് ഇമ്മ
ഉം ഉം കുട്ട്യാളൊക്കെ സ്കൂളിൽ പോണാരല്ലേ
ആഹ് ആഹ്
ഉം പിന്നെ കുട്ട്യാളൊക്കെ പഠി ക്കാവുല്ലേ പഠിക്ക്ണ സമയല്ലേ
ആഹ ആഹ ടിക്കാണ് നിങ്ങളെ വീട്ടിലാരക്കെള്ളെ
ഇന്റെ വീട്ടില് ഇൻക്ക് മൂന്ന് മൂന്ന ആങ്കുട്ട്യള് മൂത്തം മു ത്ത മോന്ക്ക് ഇരുപത്തിനാല് വയസ്സ് രണ്ടാമത്തോൻക്ക് ഇരുപത് വയസ്സ് മൂന്നാമത്തോൻക്ക് പ പ പതിനഞ്ച് വയസ്സ് ഒരണ്ടാളും ഓരോ സ്ഥാപനത്തി പഠിക്ക
ആഹ ആ ആഹ
ഉം മൂത്തോന് പിന്നെ ഇവിടെണ്ട് ഓൻ പണിക്കൊവാ
ഉം ഉം പഠിപ്പ് കഴ്ഞ്ഞേക്കു അഹ് ശരി
പിന്നെ ഇക്ക നാട്ടിൽ ഇക്ക നാട്ടിലില്ല
ആഹ് ആഹ് അഹ് ശരിയലെ
ഉം പിന്നെ എന്താഅവ്ടെ മഴൊക്കെണ്ടാ
മഴ ചെർതായിട്ട്ങ്ങനെ പൊടിയ്‌ണ്ട്
ഉം ഉം ഏഹ് അവ്ട്ത്തെ കാലാവസ്ഥ എങ്ങനെണ്ട് മഴ തോട് വെള്ളൊക്കെ നെറയുന്നതാണോ
വെള്ളം റോഡിലേക്കങ്ങോട്ട് എറങ്ങിപ്പോയാല് അപ്പൊ നറയും മ്മങ്ങോ